ഹലോ കേൾക്കാടാ
ആഹ സുഖണോ
ആ ഉം മ് ഫുഡൊക്കെ കഴിച്ചോ ആഹാരൊക്കെ കഴിച്ചോ
അല്ല ഇനി തന്നെയ ജോലിയൊക്കെ കഴിഞ്ഞതേ ഉള്ളു
മ് നീ കഴിക്കാ കഴിച്ചോണ്ടിരിക്കുന്നു
ആ പിന്നെ മഴയുണ്ട് അവിടെ
ഇപ്പൊ ഇത്തിരി വെയിലായിട്ട് നിക്ക്യ
ആ എന്തേലും ജോലി ഉണ്ടോ
ഇല്ല ഇല്ല
ആ ടി വി ഇട്ടിട്ടുണ്ടെന്ന് തോണല്ലേ
സൗണ്ട് ഒരുപാടാന്നോടാ ഉം ആന്നു വീട്ടിലാളുണ്ടെ അപ്പൊ അവര് ടീ വി കണ്ടോണ്ടിരിക്ക്യാണ്
ആഹ പിന്നെ ജോലിയൊക്കെ ആയ വീട്ടില്
ഏകദേശം എല്ലാം കഴിഞ്ഞു
ഇങ്ങനെ കഴിച്ചാമ
മ് കഴിച്ചാ മതി കഴിക്കുവാ ഞാന് കഴിക്കാൻ എടുത്തിട്ടാണ് വന്നത്
ആഹാ
ആ പണിയും കൂടെ നടക്കുല്ലോ
ഉമ്മായും വാപ്പായും ഇണ്ട് ഇപ്പം കുഞ്ഞ് ജോലി ചേ സോറി മ് ഏ ഇവിടെ പഠിക്കാൻ പോയി
വലുതാണോ
ഇല്ല ഇല്ല അഞ്ച് വയസ്സായി
ആഹാ ആ എനിക്കും നാല് വയസായൊരു മോനുണ്ട്
ആഹ പോയോ അംഗൻവാടി പോയോ അത് എൽ കെ ജിയില ആഹ് എത്ര മണിയാവുമ്പോ വരും
ഒരു മൂന്നര ഒക്കെ ആവുമ്പോ വര പിന്നെ അവനെ കൊണ്ടാക്കണം വിളിച്ചോണ്ടും വരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ
ആ ഇത് സ്കൂളിൽ പോയി വിളിക്കണോ
ആ അവനെ അങ്ങനെ തന്നെ
ഓ ഇത് ഞങ്ങ എനിക്കിവിടെ വണ്ടി വരും എന്റെ വീടിന്റെ തൊട്ട് മോുകളിലോട്ട് കേറി നിക്കണം അങ്ങക്ക ആയിട്ട്ങ്ങറി നിക്കണം അപ്പൊ അവിടെ
ഇവൻ ഗവൺമെന്റ് സ്കൂളാണ് അവിടെ പക്ഷെ വേനില്ല
ഓ
ആ പിന്നെ ഇന്നലെ
നല്ല മഴയായിരുന്നു ഇന്നലേക്കെ കറണ്ടും ഇല്ല നെറ്റും ഇല്ല ആ ഇവിടെ ഇപ്പ പെയ്യും പെയ്യത്തില്ല ഉം ഞെട്ടി കിട്ടൂലല്ലോ
ഇന്ന് വിടെ പക്ഷെ നന്നായിട്ട് വെയിലാണ്
ഉം ഇവിടെ വെയിൽ ഉണ്ടെങ്കിലും പോയും വന്നും പോയും വന്ന നിക്കൂവ
ആ ഇപ്പോഴത്തെ ക്ലൈമറ്റ് കാലാവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല ചിലപ്പോ തോന്നും വേനലായിന്ന് ചിലപ്പോ തോന്നും
ആ ചിലപ്പോന്നും വേനലായിന്ന് ചൂട് പക്ഷെ നമ്മള് പുറത്തേക്കൊക്കെ പോകുമ്പോഴേ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്കെ പോകുമ്പോ അന്ന് ഭയങ്കര വെയിൽ എങ്കി വീട്ടിഇരുന്ന് നോക്ക് മഴേം തുണി കഴിക്കിയ ഉണങ്ങോ അതും ഇല്ല ഒരാളെ ഉള്ളോ?
ഉം ഇവിടെ അങ്ങനെ തന്നെ അല്ല ഞാനും ആ ഭർത്താവും മോനും
ഉം
ഇവിടെയും അത് തുണിയുടെ തന്നെ ബുദ്ധിമുട്ട് കഴിക്കാൻ ചോറ് കറികളോക്കെ കേണ്ട് മീന് ജോലിയക്കെ കഴിഞ്ഞു പിന്നെപ്പപ്പോ ഫ്രീ ആയിട്ട്ങ്ങനെ ഇരിക്കേ അവൻ വരുന്നവരെ ചുമ്മാല്ലേ ഇരിക്കുന്ന അതെ നേരത്തക്കെ ഉച്ചക്ക് കിടന്ന ഒറ ഉറങ്ങുവായ്രുന്ന് അപ്പഴത്തേക്കും വെയിറ്റ് കൂടുന്നുണ്ട് അപ്പൊ അതങ്ങ് നിർത്തി
അത് സത്യവാണോ അങ്ങനെ പറയുന്നത്?
ഞാനാണെങ്കിൽ ശീലിച്ചു കഴിഞ്ഞാൽ ആ കറക്റ്റ് ആ സമയത്ത് ഉച്ചക്ക് ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തലവേദന വന്നോണ്ടിരിക്കും അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് കടന്നാ മതിന്ന് തോന്നും വീണ്ടും ഉറങ്ങും അങ്ങനെ തലവേദനന്നും വെളി വരാൻ പറ്റൂല്ല പക്ഷെ എന്ന്വച്ച് കഴി ആ കഴിച്ചിട്ട് പിന്നെ ഉടനെ കിടക്കുമ്പോഴെ ഇങ്ങനെ ഉറങ്ങിപ്പോവും പിന്നെ തലവേദന വരും
ഉച്ചക്ക് ഇടന്ന് ഉറങ്ങരുത് വെയിറ്റ് കൂടും അങ്ങനെയൊക്കെ പറയുന്നേറ്റിട്ടുണ്ട്
ആ ഉച്ചക്ക് ഉറങ്ങുന്ന കൊണ്ടാണോന്ന് എനിക്കറിയില്ല എന്ന വച്ചാ വേറെ റെസ്റ്റില്ലല്ലോ ജോലി കഴിക്കുന്നുവന്ന് കിട ഉറങ്ങുന്നു അതുകൊണ്ടായിരിക്കണം കുറെ നേര ഒ കഴിഞ്ഞിട്ട് കിടന്നാ കുഴപ്പമില്ലായിരിക്കും
അതൊരു ആ ഒരു ചിട്ട വെച്ച്ങ്ങ് ചെയ്താ പിന്നെ ഓക്കെയവും എനിക്കും വെയിറ്റ് കൂടുതലായിരുന്നു ഞാനിപ്പോ പിന്നെ ഇച്ചിരി ഉ പിന്നെ പി സി ഓടി ഉണ്ടായി കേട്ടോ അറിഞ്ഞില്ലായിരുന്നു.
പ്രോബ്ലംണ് അതെങ്ങനെ മനസ്സിലാക്കി പി സി ഓടി ഉണ്ടന്ന്
അത് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ആർത്തവം വരുന്ന സമയത്ത് ഇത് കുറവായിരുന്നു ര രക്തം കുറവായിരുന്നു അപ്പൊ പിന്നെ എനിക്ക് നേരത്തെ ഒന്നും അങ്ങനെയല്ലായിരുന്നു അത്യാവശ്യം ആ അഞ്ചു ഓസോക്കെ നല്ല രീതിക്ക് ഉണ്ടാവും.
എനിക്ക് അങ്ങനെയാണ് അത് ഈ കുറഞ്ഞു വന്നപ്പോ എത്ര മന്ത് ഇപോലെ വന്നു ഫസ്റ്റ്
എനിക്കൊരു എനിക്കൊരു മൂന്ന് മാസം അങ്ങനെ ഉണ്ടായിരുന്നു മൂന്നല്ല മൂന്ന് മാസം അങ്ങനെ ഉണ്ടായി അത് ചെലപ്പാഴാന്നുണ്ടെങ്കി ഇങ്ങനെ നമ്മൾ ആയിന്നറിയത്തേ ഉള്ളൂ പിന്നീട് ഒന്നും കാണത്തില്ല അങ്ങനെ വന്നപ്പോ ഞാൻ നാലാമത്തെ മാസം ഗ്രൂ കാണിച്ചപ്പോ അവര് ഇപ്പ പറഞ്ഞു ഏതനക്ക് ഗർഭിണിയണോന്ന് ടെസ്റ്റ് ചെയ്യ ണം ചിലപ്പോ അങ്ങനൊണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ചെയ്ത് നോക്കിയപ്പോ കുഴപ്പമില്ല പിന്നെ ഒരു വയറിന് സ്കാൻ എടുക്കാൻ പറഞ്ഞപ്പോഴാണ് പി സി യോ ഡി ടെ ആരംഭമുണ്ടന്ന് പറയുന്ന
ഉം എനിക്കും ഏ ഒരു മൂന്നാല് മാസം അതായത് ഇയാളെ പറ പറഞ്ഞ പോലെ കറക്റ്റ് അഞ്ച് ദിവസമാണ് അത്യാവശ്യം നല്ല രീതിയിലാണ് ഫ്ലോയും പക്ഷെ ഇപ്പ കഴിഞ്ഞ മാസം വളരെ കുറവായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച ഇനി മാസം കൂടെ നോക്കിയിട്ടൊന്ന് ഡോക്ടറെ കാണിക്കാം അങ്ങനെയന്ന് - നന്നായിട്ട് മുടി കൊഴിച്ചില് പിംപിൾസ് ഒക്കെ ഉണ്ട്.
ഓ ഞാൻ ആഹാരം ഒന്നും അങ്ങനെ ഓവറായിട്ട് അങ്ങനെ കൂടുതലായിട്ട് കഴിക്കത്തില്ല പക്ഷെ എങ്കിലും എനിക്ക് വെയിറ്റ് കൂടുന്നു.
ആ ഞാനും അങ്ങനെയാണ് പക്ഷെ എനിക്ക് കറക്റ്റ് സമയവില്ല പക്ഷെ ഞാൻ - ക്ക് കഴിച്ചാ രാത്രി കഴിക്കൂല അങ്ങനെയൊക്കെയാണ് ആഹാരം വളരെ കൊറവാണ്
ഉം ഉ പക്ഷെ പിന്നെ ചെറിയ രീതിൽ ഡയറ്റ് ഒക്കെ നോക്കി ഇപ്പം വെയിറ്റ് കുറച്ചൊണ്ടിരിക്കയാണ്. ഡോക്ടർ തന്നെ പറഞ്ഞത് വെയിറ്റ് കുറക്ക നമ്മളായിട്ട് കുറക്ക
അല്ല പി സിയോടിക്ക് എന്താണ് അവര് മരുന്ന് പ്രിഫർ ചെയ്യണ
മരുന്ന് ഒരു മാസത്തേക്ക് എന്തോ ഒരു ടാബ്ലറ്റ് തന്നായിരുന്നു എനിക്ക്
ആഹ
പക്ഷെ ഇത് സ്റ്റാർട്ടിങ്ങ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ ടാബ്ലറ്റിന് നല്ലത് അതൊരു ഹോർമോണിന്റെ ടാബ്ലറ്റാ നല്ല റേറ്റ ഉണ്ട് കേട്ടോ നല്ല പൈസ ആയിന് ഒരു മാസത്തേക്ക് തന്നെ ആയിരത്തി എഴുന്നൂറോ എണ്ണൂറോ അങ്ങാണ്ടായി എനിക്ക് തന്ന കമ്പനിയില്
ഞാനാണെങ്കിൽ എനിക്ക് ഈ ആ എനിക്ക് പീരഡ്സ് കറക്റ്റ് റ്റായത് കൊണ്ട് ഞാൻ അത് ഉ പി സിയോടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല അല്ലാതെ ഒരു മൂന്നാല് വർഷമായിട്ടും മുഖക്കുരുവിന്റെ ഭയങ്കര ശല്യമുണ്ട്. അപ്പോ ഇനി കൊറ സ്കിൻ ഡോക്ടർമാരെ ഞാൻ കാണി
അതെങ്ങനെ വെറുതെ മുഖ മുഖക്കുരു വരുവാെന്നോ അതോ? ആർത്തവം വരുന്ന ടൈമില്
അല്ല അല്ല വെറുതെ
വെറുതെ
ആ എപ്പോഴും ഉണ്ട് അപ്പൊ അത് ഞാൻ ഒരുപാട് ഡോക്ടറെ കാണിച്ചു അവരെന്റെ പൈസ മാത്രം അതായത് ഒരു മാസത്തേക്ക് മൂവായിരം മൂവായി ത്തിഞ്ഞൂറ് ഷാംമ്പൂന് ഫേസ് വാഷ് പിന്നെ ഓൽമെന്റിന്‌ രാവിലെ ഒന്ന് രാത്രി ഒന്ന്‌മാറി മാറി ഒരു ആറ്മാസംക്കെ വരെ ഒരു ഡോക്ടറി അടു കാണിച്ചിട്ടും കുറവില്ലെങ്കിൽ അപ്പൊ കാണുന്നര് പറയി ഇ വേറൊരു ഡോക്ടറിനെ കണ്ട നോക്ക അങ്ങനെ ഒരുപാട് എടത്തായി ഒരു മാറ്റവുംല്ല പിന്നെ ഞാൻ മൊത്തത്തി എല്ലാം നിർത്തി ഒരു പൗഡർ അല്ല ഇപ്പൊ കൊറവുണ്ട് ഞ പൗഡർ പോലും ഇടൂല നോർമൽ ഒരു ഫേസ് വാഷ് മാത്രം സോ ഉപയോഗിച്ച പിറ്റേന്ന് വരും കൊറച്ച് വെയില് കൊണ്ടാ വരും അങ്ങനെയൊക്കെ ആ് ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടില് നിക്കുമ്പോ കൊഴപ്പ ഇല്ല എന്റെ വീട്ടി പോയി നിക്കണ സമയത്ത് വരും അങ്ങനെ ഇപ്പൊ കൊറച്ച് അഡ്ജസ്റ്റ്യി ഒരുപാട് കൊറഞ് പക്ഷെ മാർക്കൊണ്ട് ഇപ്പോ ഈ ഇരിക്ക്മ്പോ വേദന സഹി - കാൻ പറ്റതമ്പ പിതുക്കി പിതുക്കി എടുക്കും അപ്പ അതിന്റെ ഡോട്ട് ഡോട്ട് ഡോട്ടയിട്ട് മുഖം മൊത്തത്തിലായിട്ടും ആ അധുനി കാ അതൊണ്ട് ഞാൻ അങ്ങനെ പി സി ഡി ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെ ഇപ്പോ എനിക്ക്ങ്ങനെ തോന്ന്നുണ്ട്. പോയി കാണിച്ച്ന്നോ
അതിപ്പോ എല്ലാ എല്ലാ പെണ്ണുങ്ങളിലും ഉണ്ട് കേ ട്ടോ ഈ പി സിഒ ടി ന്ന് പറയുന്നരു സാനം എനി ആ അങ്ങനെ ണ്ട്.
ഈ പൊറത്തുള്ള ഫുഡൊക്കെ കഴിക്കൂലെ അത്
പൊറത്തുള്ള ഫുഡ് സമയത്തിന് സമയത്തിനു നേരത്തിനും ഫുഡ് കഴി ക്കണംപ്പ രാവിലെ ഒൻപത് മണിക്ക് ബ്രേക്ക് ഫസ്റ്റ് കഴിക്കണെന്നുണ്ടെങ്കി ഉച്ചക്ക് ഒരു മണിക്ക് ലെഞ്ച് കഴിക്കണം. അല്ലെങ്കി പന്ത്രണ്ടരയ്ക്ക് ലെഞ്ച്കഴിക്കണം ഏ ഏഴ് മണിക്കുള്ളിൽ ഡിന്നർ കഴിച്ചു മാറണം. അങ്ങനെയൊക്കെയാണ് ക്ഷെ നമ്മുക്ക് പറ്റൂലല്ലോ. നമക്കൈനൊള്ള ടൈം ഒന്നും കിട്ടത്തില്ലല്ലോ സമയം കിട്ടുമ്പോ എപ്പോഴാന്ന് വെച്ചാ കഴി ക്ക അങ്ങനെല്ലേ ക്ഷെ നമ്മള് ബോഡി നോക്കാത്തത് കൊണ്ടാ ഇപ്പം ബോയ്സ് ആണുങ്ങൾന്ന് പറയുമ്പോ അവര് കറക്ട് ടൈമിംഗിൽ കഴിക്കുന്നുണ്ട്. ഇപ്പൊ രാവിലെ അവര് കഴിച്ചിട്ട് പോന്നോണ്ട് ഉച്ചയ്ക്ക് അവര് ജോലി ക്കെറങ്ങുമ്പോ കഴിക്കുന്നുണ്ട്. രാത്രി വീട്ടി വന്നട്ട് അവര് കഴിക്കുന്നുണ്ട്. ആ രാത്രി കഴിക്കുന്ന സമയം മാത്രേ അവർക്കൊരു വ്യത്യാ സം വരുന്നോള്ളൂ. പക്ഷെ നമ്മക്ക് അങ്ങനെയല്ലല്ലോ നമ്മള് രാവിലെ തോന്നുമ്പോ കഴിക്കുന്നു. ഉച്ച
ഞാനും രാവിലത്തെ ഫുഡ് കഴിക്കുമ്പോ തന്നെ പതിനൊന്നും പന്ത്രണ്ട് മണിയെങ്കിലും അപ്പൊ ഉച്ചക്കുള്ളത് അ അതുപോലെ വീണ്ടും ലേറ്റ് ആവും.
പ്പൊവറായിട്ട് ഇപ്പ നമുക്ക് ബാരം കൂടവാണെന്നുണ്ടെങ്കി അവര്പ ഡയറ്റ് എടുക്കാപറഞ് ഞാൻടയ ഇട്ടൊന്ന വേറൊന്നുംമല്ല ചോറ് കഴിക്കുആയിരുന്നെട്ടോ അതങ്ങ് കൊറച്ച്. ഇത്തിരീ കഴിക്കാൻ തുടങ്ങി അപ്പൊ തന്നെ എനിക്ക് പിന്നെ എക്സസൈസ് ചെയ്തു അങ്ങനെ ക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോ ഒരു ഇപ്പൊ ഒരു ഫെബ്രുവരി തൊട്ടാണ് ഞാൻ നോക്കിയത് കൊറക്കാ എന്നുള്ളരു രീതിയില് ഫെബ്രുവരി തൊട്ട് ഇതുവരെ ഒരു ആറ് കിലോളം എന്റെ കൊറഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഉ വേറെ എന്നും ചെയ്തി ട്ടില്ലേ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിക്കോ ന്തേ
ഒന്നും ചെയ്ത ഓറിന്റെ അളവ് കുറ വെള്ളവും കുടിക്കാൻ തൊടങ്ങി. എക്സസൈസും ചെയ്ത്. കൊറച്ചൊരു രണ്ടാഴ്ചെ ജിമ്മിന് പോയി. ആ ജിമ്മന്ന് പറയുമ്പോ നമ്മടെ ഗവൺമെന്റിന്റെ യ്യോ ഞാൻ കുടിക്കത്തേ ഇല്ലാട്ടോ വെള്ളോന്ന് പറയുന്ന ഒരു സാധനം ഇ ഇപ്പൊ വീണ്ടും എന്റെ ഡയറ്റ് എല്ലാം പോയി. ഇനി എന്താവുന്നന്ന് അറിയത്തില്ല വെയിറ്റ് പോയി നോക്കുമ്പോ അറിയാം ഇനി. വെയിറ്റ് കൂടിയോ കുറഞ്ഞോന്നൊക്കെ. നമുക്ക് അങ്ങനെ പ്രോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആഹ് എനിക്കുഷ്ടല്ലാത്തൊരു കാര്യ ഇഷ്ട നല്ല നല്ല കുടിക്കാറില്ല. അത് ഉം
ഞാൻ ചായ കുടിക്കും. പക്ഷെ മൊടങ്ങാതെ രാവിലേം വൈ
ഞാൻ അതൊന്നും നിർത്തിയിട്ടില്ലട്ടോ ഷുഗർ കട്ട് കാര്യങ്ങളക്കെ പറഞ്ഞിട്ടുണ്ടെങ്കി പോലും ഞാൻ ചായകൂടി ഒ ന്നും ഞാൻ നിർത്തിട്ടില്ല. അതൊക്കെ നിർത്തിട്ടും വല്യ പ്രയോ ജനൊന്നും ഇല്ലെന്നൊക്കെയാ പറയുന്നേ.
പക്ഷെ ഒരുപാട് പറയാ പറയുന്ന എന്റടുത്ത് നിറയ പേര് പറഞ്ഞിട്ടുണ്ട് ഷുഗർ കട്ടേയ്ത് നോക്ക് കട്ടേത് നോക്ക് ഞാൻങ്ങന വലുതട്ട് ഷുഗർ കഴിക്കാറില്ല. എനിക്ക് എരിവാണ് ഇഷ്ടം. പക്ഷെ ചായ മാത്രം തന്നെയാണ് കറക്റ്റായിട്ട് രാവിലെ വൈകിട്ടും അങ്ങനെ പഞ്ചസാര ഇട്ട് കുടിക്കുന്ന വേറെൊന്നും അങ്ങനെ കഴിച്ചില്ല ശരിയടാ ഞാൻ പിന്നെ വിളിക്കാവെ.
ആഹ് ഓക്കെ ഓക്കെ.